ഹലോ ആഹ് ഓഹ് കേക്ക്ണ്ട്. അസ്സലാമു അലൈക്ക്യും.
ലൈകുമുസലാം
ആഹ് സുഖം തന്നെയല്ലേ സുഖം തന്നെയല്ലേ, ആരൊക്കെയ്ണ്ട്‌ വീട്ടില്?
വീട്ടില് ഹസ്ബന്റ് ഹസ്ബന്റിന്റെ വാപ്പ കുട്ടിയള് അനിയനൻ അനിയന്റെ വൈഫ്
കുട്ടികളൊക്കെ എന്ത് ചെയ്യണ്
പഠിക്കാണ് രണ്ടാള് പഠിക്ക ഒരാള് ചെറുതാണ്
എത്രലാ പഠിക്കുന്നത്
ഏയ് വല്യ മോള് ഏഴില് രണ്ടാമത്തെ ആള് രണ്ടില് ചെറുത് രണ്ട് വയസ്സ് ആകുന്നൊള്ളൂ
ആഹ് എഹ് എന്തൊക്കെണ്ട് വിശേഷങ്ങള് ഉച്ചക്കളത്തെ ഭക്ഷണങ്ങളൊക്കെ ആയോ?
ഒക്കായി ഇതാ ഉണ്ടാക്കണൂണ്ട് അതിന്റെ എടേക്കൂടെ ഇതിന്റെ എടെന്നാണ് ഫോൺ വിളി
അതെ അലക്ക് അലക്കലും തിരുമ്മലും കുളിയും കഴിഞ്ഞോ
ആഹ് അതൊക്കെ കഴിഞ്ഞു
മഴ മഴ മഴയുണ്ടോ അവിടെ
ആഹ് ഇന്ന് മഴണ്ട്
ഇതെ ഇവിടെയും മഴക്കാറ് നല്ലോണ്ണം ഉണ്ട് അലക്കലും തിരുമ്പലും കഴിഞ്ഞിട്ടില്ല മഴയാ ഉം ഇവടുത്തെ ഉച്ചക്കത്തെ ഭക്ഷണൊക്കെ ആയി ഇനിയിപ്പോ മഴ പോണം അലക്കലും തിരുമ്പലും ഒക്കെ കഴിയണെങ്കി കുളിക്കണെങ്കി ഉം വേറെന്ത വിശേഷങ്ങളൊക്കെ കൃഷിയൊക്കെ ഉണ്ടോ
അണ്ട് അത്യാവശ്യത്തിനുള്ള വാപ്പ അയിന്റെക്കെ ആളാണ്‌ ഏഹ് ഇപ്പ ഞങ്ങക്ക് കൊറച്ച് കാലായിട്ട് വീട് പണിയാരുന്നു അപ്പ അയ്ന്റെ
ആഹ് ഓഹ് പോയി പോയിട്ടില്ലല്ലേ കുട്ടികൾക്ക് സ്കൂൾപ്പൊ അടുത്താ വണ്ടീ പോല നടന്ന് പോവെ ബസിന് പോവാണോ എന്താണ് ഉച്ചക്കക്ക് സ്പെഷ്യല്
സ്പെഷ്യലൊന്നൂല്ല കറിയുണ്ട് മീന്ണ്ട് ഇണ്ടാക്കും മുരിങ്ങന്റെല മൂപ്പര് സോഫ്‌റ്റ് വെയർ എഞ്ചിനീയർ ആണ്
ഓഹ് അടെ ഇവിടെ തന്നെയാണോ ദൂര സ്ഥലത്താണോ ആഹ് ഓക്കേ ഓക്കേ എനിക്ക് മൂന്ന് മക്കളാണ് മൂത്തത് വെൽഡിംഗ് രണ്ടാമത്തത് ഇലക്ട്രിസിറ്റി ആൻഡ്‌ അല്ല ഇലക്ട്രിസിറ്റി പ്ലംബിങ് പണിയാണ് മൂന്നാമത്തെ മോളാണ് ണ് ഓൾടെ കല്യാണം കഴിഞ്ഞു ഒരു കൊച്ചുണ്ട് ഒരു വയസായി അവളവിടെണ്ട് ഓള് പി ജി ചെയ്യ്ണ്ട് എക്സാമിനേഷനു വേണ്ടി വന്നാണ് ഇനി ഒരു ഇന്റർവ്യൂ ഉണ്ട് നാലാം തീയതി ഏഹ് വെൽഡർ വെൽഡർ വെൽഡർ വെൽഡിങ് വെൽഡിങ്ങാണ് ആഹ് ആഹ് അപ്പെന്റെ മോള് ഇപ്പൊ ഒരെ എക്സാം ഒരു ഇന്റർവ്യൂണ്ട് നാലാം തീയതി അതൂടെ കഴിഞ്ഞിട്ടേ പോകൊള്ളൂ ഇന്നേക്ക് പത്ത് പതിനഞ്ചു ദിവസായി വന്നിട്ട് അവള് അങ്ങനെ പോണു ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പത്ത് പതിനഞ്ച് ദിവസായി വന്നിട്ട് അവൾക്കൊരു ഇന്റർവ്യൂ ഉണ്ടെയ്
ആഹ് ആഹ് ആഹ്
നാലാം തീയതി അതോടെ കഴിഞ്ഞിട്ടാ പോവുള്ളൂ ഉം
ആൺ മക്കള് കല്യാണം കഴിഞ്ക്ക്ണോ
ഇല്ല ഇല്ല ആഹ് മക്കള് കല്യാണം കഴിഞ്ഞിട്ടില്ല മൂത്താൾക്ക് മുപ്പത് വയസ്സായി പെണ്ണു നോക്കി കൊണ്ടിരി ക്കാണ് ഒന്നും ശരിയാവണില്ല എവിടെ എവിടെയും കുട്ടികളെ കിട്ടണില്ല പെമ്പിള്ളാരെ കിട്ടണില്ല
ആഹ് ഇപ്പ ഭയങ്കര പ്രശ്
ആഹ് ഭയങ്കര പ്രശ്നാണ് ഇപ്പ ആൺകുട്ടികൾക്ക് പെൺകുട്ടികളെ കിട്ടാൻ വഴി ഇല്ലാണ്ടായി അന്വേഷിച്ച് അന്വേഷിച്ച് മതിയായി കിട്ടണ്ടേ
എല്ലോട്ത്തുള്ള പ്രശ്ന അതാണ്
ആഹ് നോക്കീട്ടില്ല അന്വേഷിച്ച്ട്ടോന്നും കിട്ടാൻ വഴിയില്ല എന്താ ചെയ്യ ഭയങ്കര ഡിമാൻഡ് പെൺപിള്ളേർക്ക് ഭയങ്കര ഡിമാൻഡ് ഗവൺമെന്റ് ജോലിക്കാർ വേണം കുലിപ്പണിക്കാര വേണ്ടാ
ഉം
നമുക്കും ജീവിക്കണ്ടേ
ഉം ഉം എന്താപ്പ ചെയ്യാ ഞങ്ങളെ നാട്ടിലൊക്കെ ഇള്ള പ്രശ്നാണ്
അതെ കിട്ടുമ്പോ കിട്ടട്ടെ
പിന്നെറ്ഞ്ഞാ പഠ്ത്തം പഠിക്കാ കുട്ട്യേള് ഇള്ളോല് അല്ലെങ്കി
ക്ക്യാ ജോലിയാക്ക ഇതെക്കെ ഇനി നിവൃത്തിയൊള്ളൂ പക്ഷേ ആ പിക്കില്ലല്ലോ ആമ്പിള്ളാർക്ക് തോന്നണ്ടേ അവർക്ക് പത്താം ക്ലാസ് കഴിഞ്ഞ പ്ലസ് ടു കഴിഞ്ഞാ കഴിഞ്ഞു മതി പിന്നെ അവരെന്തെങ്കി കഴിച്ച ഉടനെ എറങ്ങയല്ലേ അതല്ലേ പെമ്പിള്ളേരാങ്ങനല്ലല്ലോ പെമ്പിള്ളേരിപ്പൊ എന്തായാലും കുത്തിയിരുന്ന് പഠിക്കും ആമ്പിള്ളാരങ്ങനെ ചെയ്യില്ലല്ലോ
ഓൽക്കൊക്കെ ഇപ്പൊ സ്വന്തായിട്ട് വര്മാനം മാണെന്ന്ള്ളെ
ആഹ് വരുമാനം കണ്ടാ പിന്നവര് കാശ് സമ്പാദിക്ക്ണ കണ്ടാ പിന്നത് തീരിം പഠിക്കാൻ പോവൂലല്ലോ
ഉം ഉം ഉം ഉം
ല്ലേ നമുക്ക് പെട്ടപ്പാട് ആഹ് അങ്ങനെ പോണു കാര്യല്ല പിന്നെക്കാ സ വർക്കാണ് നാട്ടില് തന്നെയാണ് മ്മ് ഇങ്ങനെ പോണ് ഇവിട്ത്തെ കാര്യങ്ങള് ഞങ്ങക്ക് പിന്നെ അത്യാവശ്യം കൃഷിന്ന് പറയാനൊന്നുല്ല ഒരു കോവക്കയിണ്ട് ഉം ഉം നാരങ്ങയിണ്ട് കറിവോപ്പ്ണ്ട് മുരിങ്ങയിണ്ട് റോബസ്റ്റ്ണ്ട് അങ്ങനെ കൊറച്ച് മരങ്ങളൊക്കെണ്ട് അറിഞ്ഞിട്ടും ചെറ്നാരങ്ങ ചെറ്നാരങ്ങ നമ്മ കൃഷി ഭവന്ന് കൊണ്ടന്ന് വെച്ചതാണേ അത് നെറേയേ ഈ പ്രവിശം നെറേയെ ഇണ്ടായി നെറയെ ചകിള്ണ്ടായി നെറയെണ്ടായിട്ട്ണ്ട് ഉം
പിന്നെ അത് വീട് പണ്യായിക്കാണ്ട് ഏ എന്താ പറയാ പറ്ച്ച് നല്ലോണം ഇണ്ടായിരുന്നു ഇതേമാതിരി നല്ല വല്ല്യ കായിക്കെണ്ടാര്ന്നു
അത്കൊണ്ടേ നല്ലോണണ്ടായി നല്ലോണം ഉണ്ടായിട്ട്ണ്ട് ചെറ്നാരങ്ങെ ഉം
നല്ല രസാണ് അതേറ്റ് വെള്ളം കലക്ക്യാ ഞങ്ങളെ വീട്ടില്ണ്ടാ കടെന്ന് കൊണ്ടന്ന മാതിരിയല്ല
ആദ്യായി കായ്ച്ചത് കൊണ്ട് നെറയെണ്ടായി ആള്ക്കാര് വര്ന്നോരും പോണോരോ ക്കെ ചെറ്നാരങ്ങ വാണം ചെറ്നാരങ്ങ വാണം പറഞ്ഞ്ട്ടെ നമ്മള് രണ്ടെണ്ണം വലിച്ചോളാ പറയും അവരങ്ങട്ട് വലിച്ച് കൂട്ടി കോണ്ട് പോകും
ഉം ഉം നല്ല വല്യ വല്ല്യ വെരായിക്ക്ണോ അതോ
ആഹ് ആഹ് അത് മുറ്റത്ത് മു മുറ്റത്താ വെച്ചത് ഉമ്മർത്താ വെച്ചത് അതങ്ങനങ്ങനെ പടർന്ന് പന്തലിച്ചിട്ട് നല്ല ഹൈറ്റായി മരംന്ന് പറയാനില്ല പടർന്ന് പിടിച്ചു പടർന്ന് പിടിച്ചിട്ട് അങ്ങനെ ഹൈറ്റ് പോയി
ആഹ് ആദ്യായിറ്റ്ണ്ടാവ
ആഹ് ആദ്യായിട്ട് കാഴ്ച്ചതാണ് ഇപ്പൊ രണ്ടാം പ്രാവശ്യം വീണ്ടുണ്ടായിറ്റ്ണ്ട് വീണ്ടും രണ്ടാം പ്രാവശ്യം ഇണ്ടായിട്ട്ണ്ട് അതിപ്പോ കായ മഴ കാരണോക്കെ കൊഴിഞ്ഞ് വീണു കായി മൊത്തം കൊഴിഞ്ഞ് വീണു മഴ കാരണെ ആഹ് ചേറ്നാരങ്ങാ അതുപോലായിരുന്നു ഞങ്ങ ഇവടെ പേരക്ക പേരക്ക ഇതുപോലെ അയിന് സമയം നേരോ ഇല്ല പൂത് കഴിയും വീണ്ടും പൂക്കും പൂത്ത് കഴിയും വീണ്ടും പൂ എ പ്പളും പേരക്കെയായിരുന്നു അത് കായിച്ച് കായ്ച്ച് കായ്ച്ചിപ്പോ ഒന്നുല്ലാതെയായി ഇപ്പൊ പേരക്കയൊന്നുല്ല പേരക്ക ഒരു കായി പോലുംല്ല മുരിങ്ങക്കായി മുരിങ്ങക്കായി ഏത് സമയേത്തും കയ്ച്ചോ ച്ചോണ്ടിരുന്ന് ഇതൊക്കെ കൃഷി ഭവൻന്ന് കിട്ടിയ തൈകളാണേ
ആഹ്
നമ്മളന്ന് കൃഷിഭവൻന്ന് കിട്ടിയ തൈകളാണ് മുരിങ്ങകായി ഏത് സമയത്തും മുരിങ്ങക്കായ്യാ അപ്പോ ആള്ക്കാര് പറിം ഈ മുരിങ്ങക്കായ എന്താ എപ്പളും ഇങ്ങനെ കായ്ച്ചോണ്ടിരിക്ക്ണെ അത് ഓരോ സമയത്തല്ല അതെ പ്പളും മുരിങ്ങക്കായായിരുന്നു അതും പോയി എല്ലാം കായ് പോയി
അത് ആരെങ്കിലും കണ്ടാ തന്നെ പോകും
അത് റോഡ് സൈഡു അല്ലേ റോഡ് സൈഡോന്നല്ല ഇമ്മറ്ത്താ നമ്മ വെച്ചിരിക്ക്ണതൊക്കെ അങ്ങനെ ഇപ്പൊ ഇത് റോബസ്റ്റ് കാഴ്ച്ച്ക്ക്ണ്ട് റോബസ്റ്റ് കൊലച്ച് ക്ക്ണ്ട്
ഉം
ഉം ഇവിടെ നാഴി നെല്ലിക്കണ്ട് അത് ആയി അ അത് കായികയാണല്ല പക്ഷെ നല്ല മരമായിട്ട് ഹൈറ്റില് പോയിണ്ട് കറവപ്പം നല്ല ഹൈറ്റിൽ പോയിട്ടുണ്ട് എല്ലാം കൃഷിഭവനിന്ന് കുഞ്ഞി തൈ കവറിൽ കിട്ടണെ കൊണ്ട് വെച്ചാ മതി ഞാൻ കൊണ്ട് വെച്ചാണ്
ആ അപ്പൊ എത്ര കാലായി
മൂന്ന് വർഷാവുമ്പോഴേക്കും കായ്ക്കും
ആ അത്ര പെട്ടെന്ന് കഴിച്ച്ല്ലേ
ആഹ് അതന്നെ പറഞ്ഞേ നാരങ്ങ മൂന്ന് പ്രാശ്യം കായിച്ചു കറിവേപ്പ് പിന്നെ ഇഷ്ടം പോലെ ണ്ട് പിന്നെ നാഴി നെല്ലിക്ക നല്ല മുക്കം പോയിട്ടുണ്ട് കായ്ക്കോന്ന് അറിയില്ല
ഞങ്ങളെ വീട്ടിലൊന്നുല്ല തീരെ ഉണ്ടാക്കില്ല അത് സാദാ ഉണ്ടായതാണ്
പറ്റോഅറിയില്ല
ആ കുഴിച്ചിട്ടതൊന്നുല്ല
ഏ
ആ വിട്ട്ൽ കുഴിച്ചിട്ടതൊന്നു അല്ല നേരൊന്നുണ്ടായതാണ് എങ്ങനെ തിന്നുകാണ്ട് ഐന്റെ-
പക്ഷേ തേള് വന്നിട്ടുണ്ട് കൊണ്ട പോ പോയിട്ട് കുറെ തേള് വേണ്ടേ പിന്നെ കാന്താരി മുളക് തനിയെ വന്നിട്ടുണ്ട് ആ നാരങ്ങന്റെട്തന്നെണ്ട് കാന്താരി ചെടി വന്നിരുന്നു കാന്താരി മുളകുണ്ട് എന്റെത് ആദ്യം ഇവിടെ ഉണ്ടായിരുന്നു കാന്താ അതെ കംപ്ലീറ്റ് പോയി പ്രശനം രണ്ട് തൈയ് വന്നു അത് കാന്താരി മുളക്ണ്ട് പോ ഉം അങ്ങനെ അത്യാവശ്യണ്ട് ചക്കിണ്ട്ട്ടോ ചക്ക ആരും വേണ്ട ചക്ക മരത്തി തന്നെ ഇരിക്കണ്ട് ചക്ക വെള്ളം കയറിട്ടൊക്കെ മുളച്ച് കടക്ക്ണ്ട്
ആ ഇപ്പൈന് മഴ പെയ്താ അങ്ങനെയാണേ
ആ മഴ പെയ്യു ന്നേന്റെ മുന്നേ ആയിട്ടില്ല മൂത്തിട്ടില്ല ചെറുതായി കുഞ്ഞതായിരുന്നു മഴ പെയ്ത ശേഷാണ് അത് മൂക്കണത് അത് അങ്ങനെ ഒരുചക്ക അതെ ആദ്യായി കായ്ചാണ് എന്താ നോക്കട്ടെ പറഞ്ഞിട്ട് നിർത്തിയാണ് അത് ആവശ്യ ആ ചീഞ്ഞു പോയി ഒന്നിനും പറ്റില്ല
അല്ല ചെറുതാവുമ്പോള് ഉപ്പേരിയൊന്നും വെക്കലില്ലേ
ആ അത് ഞാൻ ചെയ്തില്ലല്ലോ ഞാൻ അത് ചെയതു പറഞ്ഞത് ആദ്യായി കായ്ചതല്ലേ എങ്ങനെ നോക്കട്ടെ ഇവിടെ നിർത്തിയതാ അതാ പെട്ടത്
ആ
ഞി അടുത്ത വർഷാവട്ടെ ആദ്യം അടുത്ത വർഷം പൊട്ടിക്കുമ്പോ അപ്പൊ തന്നെ പൊട്ടിക്കാം
ആ അതാ മറ്റേ ചെറ്യേ തയ്യെയ്ക്കാരല്ലേ
ആ ആ പെര പെരന്റെ ഓരത്ത് വന്ന് വന്നതായിരുന്നു ഞാനപ്പത്ത് പെട്ടണം ഓരത്താ അത് വെട്ടി കളയണം ഞാന് അല്ല തനിയെ വന്നതോ തനിയെ കുരുമുള
അല്ല അതല്ല മറ്റേ സാധനങ്ങളൊക്കെ അപ്പൊ
ആ അതേ നമ്മുടെ കറുപ്പ് കവറിൽ കുഞ്ഞ് തൈയ് കൃഷിഭവനിന്ന് കിട്ടും ആ തൈ വെച്ചാ മതി
ആ അല്ല അത് ഒട്ടു തയ്യാണത്
ആ ബഡ് തൈ ചേറുനാരങ്ങ മുരിങ്ങ ആ കറിവേപ്പിലൊക്കെ നമ്മുടെ ചെറു കൃഷിഭവനിന്ന് കുഞ്ഞു തൈയ്കൾ കിട്ടും അതുകൊണ്ട് വെച്ചതാ ക നമ്മുടെ കൃഷിഭവനിവിടടുത്താ ഞങ്ങക്കേയ് ആ അപ്പോ വഴി ഞി ഇപ്പൊ ഞാന് നിറയെ വഴി ആ കോവക്ക വച്ചു ഇപ്പൊ കോവക്ക കായ്ക്കിണ്ട് കോവക്കന്റെ ഒരു വള്ളി വെച്ചതാ അതിപ്പോ നിറയെ കോവയ്ക്കണ്ട്
തോരൻ വെച്ചാ നല്ല ടേസ്റ്റാണ് കോവക്കൊക്കെ
നല്ല വണ്ണണ്ണുണ്ട് കോവക്ക പച്ച കളറില് നല്ല വലുപ്പുള്ള കോവക്ക നീളല്ല നല്ല തടിയുണ്ട് തടിയുണ്ട്
ഉണ്ടായിരുന്നു വീടമ്മ കൂടെ പക്ഷെ പിന്നെ അത് പുഴുവ ഒന്ന് കണ്ട് നമ്മള് വെട്ടി ഒഴിവാക്കി ആ ചെറിയൻ പൂ വില്ലേ ഉ
തത്ത വള്ളിയിളക്ക ഒന്ന് വെട്ടി നേരെ അടിൽ നിന്ന് വെട്ടി പിന്നെ കെറ്റണം ച നന്നായി വരുന്ന കേറ്റണം എന്ത അടി വണ്ണം വെച്ചോണ്ടി അതെ
വീടമ്മൊക്കെ അങ്ങനെ വന്നക്കാണ്ട് പിന്നെ ചെറിയ പുഴു വന്നക്കാണ്ട് പിന്നെ ഞങ്ങള് ഒയിവാക്കി, വീട്ടിന്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ പുഴുക്കള് വന്നതാണ്. ആഹ് അത് കഴിഞ്ഞു, ഇനി റിസീവ് ചെയ്യാനേ ഒള്ളൂ.
അതെ മുപ്പത് ടാസ്ക് കഴിഞ്ഞു ഇല്ലേ? എനിക്കിപ്പം ഇരുപത്തി രണ്ടാമത്തെ ഇരുപത്തി മൂന്നാമത്തെയാ ഇനി, അത് കഴിഞ്ഞാ വീണ്ടും നമ് മുക്ക് ആൾക്കാരെ വിളിക്കണം അല്ലേ? നമുക്ക് ആൾക്കാരെ എടുക്കണംല്ലേ?
റിസീവ് ചെയ്യണം.
ആഹ് മുപ്പത് കോള് കഴിഞ്ഞാ എന്താ ചെയ്യാ? മുപ്പത് കോള് കഴിഞ്ഞാ നമുക്ക് പേയ്മെന്റ് എങ്ങനാ കേറുകാ അറിയോ?
ഇല്ല ഇനിക്കൊരു പ്രാവശ്യം വന്നിരുന്നു.
ങ്ഹേ
ഇതില് ഒരു പ്രാവശ്യം വന്നിരുന്നു ക്ക് പേയ്മെന്റ് അത്
എനിക്കൊന്നും വന്നിട്ടില്ല എനിക്ക് ഇപ്പൊ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കോളായി, പേയ്‌മെന്റ് ഒന്നും വന്നിട്ടില്ല അതെന്തേ? ഞാൻ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുത്തില്ല്യാ ട്ടൊ. ആഹ് അതല്ലാതെ അവര് പറഞ്ഞിട്ടും ഇല്ലല്ലോ, അതെവിടെയാ കൊടുക്കുക ബാങ്ക് ഡീറ്റെയിൽസ്
അത് അയിലുണ്ടാവും, ഇതിനെ പറ്റി ഇതില് സംസാരിക്കാൻ പാടില്ലാന്നുണ്ട്.
ഓഹ് സോറി സോറി ഓക്കെ ഓക്കെ അതറിയല്ലായിരുന്നു, ഓക്കേ ഓക്കേ ആഹ് ഞാൻ ചോയിച്ചു ആഹ് ഇനിപ്പോ അത് റെക്കോർഡ് റെക്കോർഡ് ആയിട്ട് ഉണ്ടാവും ല്ലേ അയ്യോ സോറി ആഹ് റെക്കോഡും ആയിട്ടുണ്ടാവും, ആഹ് പോട്ടെ. ആഹ് അറില്ലായിരുന്നു എനിക്ക് അറിയില്ല നമ്മുടെ ടൈം ഏകദേശം അടുത്ത് വരുന്നു, എന്നിട്ടെന്താ ഊണുകളൊക്കെ ഒരുങ്ങില്ലേ ഭക്ഷണം കഴിക്കാറായില്ലേ
ആഹ് ഇന്ന് വീട് പണി ഞങ്ങക്ക് വീട് പണിയാണ്.
അതെ അല്ലേ ആഹ് ആള് ഭക്ഷണം കഴിക്കാൻ വരുവോ?
ആഹ് ഇവിടെ എടുത്ത് തന്നെയാണ്‌ നമ്മളെ തൊട് ടടുത്ത് തന്നെ, നിങ്ങള് സൗണ്ട് ഒന്നും കേൾക്കണില്ലോ മിക്സീന്റെ സൗണ്ട് ഒന്നും കേൾക്കണില്ല
ടൈം ആയിക്കൊണ്ട് വരുന്നു അപ്പൊ ഞാൻ ഇനി പോയി ഇത് അവസാനിപ്പിച്ചിട്ട് പോയി ശരിട്ടോ ഓക്കെട്ടോ ബൈ.
ആയിക്കോട്ടേ.